ഹലോ ആഹ് വീടി ചെടിയൊക്കെ ഉണ്ടോ കൊറെ
ഉം ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടാണ് ഉമ്മ ങ്ങനെ ഉണ്ടാക്കും
ആഹ്
ഇഷ്ടം പോലെ ഉണ്ട്
ഇയ്യാൾക്ക് ഇഷ്ടം അല്ലേ
ഉം ആഹ് പിന്നെ
ആഹ് ഉമ്മയാണോ എല്ലാം നോക്ക്ണേ
ഉം ഉമ്മാക്കാണ് ഉമ്മാക്കാണ് അയിൻ്റെ ഒരു ഇത്ള്ളത് ഇക്ക് അത്രക്കൊന്നുല്ല ആഹ് ഇ പെരെന്ന് ഉള്ളിലും ചെടിയാളാണേ
പ്പ ഓഹ് ആഹ് ഉള്ളില് ഇപ്പ എല്ലാരും വയ്ക്ക്ണ്ട് എനിക്ക് ഇഷ്ട്ടാ ഉള്ളിലൊക്കെ വയ്ക്ക്ണത് എന്തൊക്ക വെക്കാറുണ്ട് ഉള്ളില് വച്ചിട്ടുണ്ട് എ
ഉം ഉള്ളിലും മ്മ എന്തൊക്കെയോ കൊറേ വച്ചിട്ടുണ്ട് വെള്ളത്തിലും
ആഹ് ഞാനും വച്ചിട്ടുണ്ട് വെള്ളത്തില് ഉം ഞാനന്റെ ഇവിടെ റൂമില് ഇങ്ങനെ വെള്ളത്തില് മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്
ആഹ് അതന്നെ അത് ഇവിടെ ഇണ്ട് കോണി മ്മല് ഇങ്ങനെ അരിക്ക് വെച്ച്ക്ക്ണ്
ആഹ് ന്നട്ട് നല്ല പടർന്ന് ഇങ്ങനെ ഇണ്ടായി കെട്ക്ണ്ടോ
ആഹ് അങ്ങനെ ഉണ്ടായിന് ന്നട്ട് ഇമ്മ വെട്ടിയതാണ്
ആഹ്
ഇങ്ങനെ മുറിച്ചിട്ടു ആകെ തായിട്ട്
ആഹ് പിന്നെ വേറെന്താ ചെടി വേറെ ചെടിക്കെ വെക്കാറുണ്ടോ ഈ വല്യ ഇതായിട്ടൊക്കെ ഇണ്ടാവണെ
വേറെ കൊറെ എന്തൊക്കെയ്ണ്ടേനി എനിക്ക് പേരാളൊന്നും അറിയില്ല
ആഹ് ആഹ്
ഇഞ്ഞരു നീണ്ട് കാണ്ട് ഒരു സാനം ഉം
ഉം
ഇമ്മാക്ക് ചെടിയളായാ മതി
ആഹ് എന്നന്താന്നൊന്നുമല്ലാതല്ലേ
ആഹ്
ആഹ് ആഹ് പിന്നെ അവിടെ എന്താ റബൂട്ടാനൊക്കെ ഇണ്ടോ
ഏയ് അതില്ല
ഇതിലിങ്ങനെ ഉം ഉം പശുവോ കോഴിയോ അങ്ങനെ എന്തിനോണ്ടോ ആടോ
ആഹ് ഇവിടെണ്ട്
ഉം പിന്നെ മീങ്ങളള്ണ്ട് ഇഷ്ടം പോലെ മീങ്ങള്ണ്ട്
എന്താ ഗപ്പി കുഞ്ഞൊക്കെയാണോ
ഉം ഗപ്യാള് മുല്യാള് ഒക്കെ ഉണ്ട് ഞാനും ഇന്റെ കാക്കിം ഇങ്ങനെ നോക്കും
ആഹ് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ വാ അപ്പുറത്ത് വിട്ന്ന് വാങ്ങിക്കൂടന്ന് വെച്ച ഒക്കെ ചത്തു പോയി.
അഅ്ന്തേ
അറിയാൻ പാടില്ല ഗപ്പിക്കുഞ്ഞായിരുന്നു അതിനെ ചൂട് കൂടി കൊഴപ്പം ഒരു ബക്കറ്റില്
ഉം ചൂട് കൂടിയതരിക്കും വേണഗിന്നാ
ആഹ് അപ്പാനിക്ക് ഭയങ്കര ഇതായി പ്പോയി എനിക്ക് ഇഷ്ട്ടാ വളർത്തണ പക്ഷെ ഒക്കെ ചത്തവല്ലേ
ആഹ് ഞങ്ങളിവിടെ വല്യൊരു കുഴി ഉണ്ടാക്കിട്ട് അയില് രണ്ട് മൂന്ന് ക്കുയ്യളുണ്ട്
ഉം ഞങ്ങളി നേരത്തെ ഈ ഈ കനാലിത്തി ഇങ്ങനെ മീൻ പിടിച്ചണോന്ന് ഇടേർന്നു പക്ഷെ അതിന് നമ്മള ഇവിട്ത്തെ വെള്ളം പറ്റൂലല്ലോ
ആഹ് ആഹ്
ആഹ് അപ്പൊ അതക്കെ ചത്തുപ്പോർന്ന് പരള് കുഞ്ഞ് കുഞ്ഞ് പരലൊക്കെല്ലേ
ഉം
അതും പിന്നെ ഏതാണ്ട് ഒരു മീനൊക്കെ
ആ ആ മീങ്ങളൊക്കെ കെനറ്റിലുണ്ടാകും
ഉം
അത് ഞങ്ങളെ കെനറ്റിലും മീങ്ങളുണ്ട് തോട്ടത്തെ പുടിച്ചികളന്നതാണ്ട്
ആഹ് വല്യ മീനൊക്കെ പിടിക്കാൻ കിട്ടാറുണ്ടോ
ഉം കാക്കാ നല്ലം പിടിക്കും ഉ ഉം വളർത്തലുണ്ട് ഇബടെ മുയുണ്ട് മൂന്നെണ്ണ ഉണ്ട്.
ആഹ്
വൽതയ്ക്ക്ണ് അത്
ഉം അയ്നൊക്കെ തിന്നാൻ പറ്റാ
ഉം ഞങ്ങൾ അയ്നേ തിന്നൊലൊന്നില്ല
പിന്നെ എന്ത് ചെയ്യും ഉ ഉം
ഇങ്ങനെ വളർത്തും പിന്നെ ങ്ങനെ ആരേലും ചോയ്ച്ചു വന്നാ കൊടുക്കും ഏഹ്
കുഞ്ഞുണ്ടാവോ കുഞ് കൊച്ചുങ്ങള് ഉം ഉം എന്താ ആഫ്രിക്കൻ മുഷ്യാണോ
ആ അതേ ആഫ്രിക്കൻ മുയ്യന്നെ
ആഹ് ആഹ് അത് ശരിക്കും വലുതാവൂല്ലേ ഉം
മുന്നേ ഇങ്ങനെ കൊറെ ഇണ്ടാവുമ്പോ അങ്ങള് ഇങ്ങനെ വിക്കലാണ്
ആഹ്
ഉം ഉം ആൾക്കാറ് ഇബട്ന്ന്ഷ് ട്ടംപോലെ വേടിച്ചൊണ്ടോവും ന്നട്ട് പുതേത്ങ്ങനെ വേടിച്ചെക്കും
ഉം ആഹ് ഇവടെ ഇങ്ങനെ അട്ത്ത് വളർത്ത്ണ്ട്
ആഹ്
എന്തൊക്കെ മീനാന്നിൻക്കാ അറിയാൻ പാട്ല്ല അവര്ക്കും നല്ല ഇതൊക്കെ ഇണ്ട്
ഉം
ഉം കൊറെ മീന് ഇണ്ടവ്ടെ ഇങ്ങനെ പാടം ഇങ്ങനെ ഇട്ത്ത് ഇട്ത്താ വളർത്ത്ണ ഒരു കൊറേ ഇണ്ട്
ആഹ്
ഉം അതഅയ്ന്റെ അട്ത്തുള്ള ചേട്ടൻതന്നെ നോക്ക്ണതും
ആഹ്
ആഹ് അതോണ്ട് അവർക്ക് നല്ല ലാഭവുണ്ട്
ഉം ഇതന്നെ ഇതിമന്നന്നെ വരുമാനം കിട്ട്ണ്ടെ
ഉം ഗെപ്പിനൊക്കെ വിക്കാറുണ്ടോ
ഉം വിക്കല്ണ്ടേയ്
ആഹ് എന്റെ മാമന്റെ മാമന്റെ മോന്റെട്ത്ത് കൊറെ ഇതൊക്കെണ്ട് ഗബ്ബിയൊക്കെണ്ട് അവ ഇങ്ങനെ ഫ്രിഡ്ജിന്റെ മറ്റേതില്ലേ അതിലാവളർത്ത്ണ്
ഉംആഹ് ആദ്യം ഇവടിം അങ്ങൻ തന്നെ തൊട്ങ്ങീന്നെ
ഉം
പിന്നെ വടെ ഓരോന്ന് ആഹ് പിന്നെ ഇങ്ങനെ മതിലിന്റെ പണിയൊക്കെ വന്നപ്പോ കല്ല് ബാക്കി ഇണ്ടായ്ന്നു അപ്പൊ അതുകൊണ്ട് പടുത്ത്കാണ്ട് വലിയൊരു കുഴി ഇണ്ടാക്കി
അപ്പ ഇങ്ങനെ വെ മഴ പെയ്യുമ്പോ ഇങ്ങനെ വെള്ളം കൂടൂല്ലേ
ഉം ആഹ് അത് അടച്ചെക്കും
ആഹ്
ഞങ്ങള് വിരുന്നോയന്നാ തോന്ന്ണ് ഞങ്ങള് അടച്ച്വെച്ചിട്ടില്ല മീങ്ങളൊക്കെ ഒലിച്ചു പോയി മഴെയ്തിട്ട്
ആഹ് പിന്നെ അയ്‌ല് താമര ആമ്പല് എന്തെങ്കിലൊക്കെ ഇണ്ടോ
ഉം എങ്ങനെ ഏയ് ഇല്ല ഇല്ല ഇത് പച്ച പായല്ണ്ട്
ആഹ് അത് തിന്നൂലെ അതുങ്ങള് ഗപ്
ഉം അഅ് തിന്നും ചെയ്യും വേം വേം ഇണ്ടാവാണതെ
കുഞ് കുഞ് പായലാണോ
ഉം ചെർത്
ആഹ് ഇവിടല്ല അട്ത്ത വീട്ട്ലൊക്കെ ഇണ്ട് ഗപ്പൊക്കെ
ആഹ്
ഉം അപ്പ അവട്ത്തെ കൊച്ച്ങ്ങനെ പറയും അവിടെ ഗപ്പ്യക്കെ ഇണ്ട് പിന്നെ വേറെ എന്താണ്ട് മീനൊക്കെ ഇണ്ട് അഅ് വീടിന്റെ അകത്ത് വെച്ച്ണ്ട് അവര്
ആഹ് ഇവടിം ഇണ്ട് ഉള്ളില് വെല്യെരു അക്കറത്തിലി ഇങ്ങനെ വെക്കും
ആഹ് എനിക്ക് അങ്ങനെ വെക്കണന്നുണ്ടായി എന്നട്ട് മറ്റേ സാധനങ്ങ കണക്കെയ്തിട്ടുണ്ടോ
എങ്ങനെ
ഓ ഓക്സിജൻ കിട്ടാൻ വേണ്ടി
ആഹ് ആഹ് അതുണ്ട്
ആഹ്
ഉം വ മറ്റേ ഉള്ളിലെച്ച്ക്ക്ണ മറ്റെ കളർ മീനാണ് ഒരു പച്ച പിന്ന ഓറഞ്ചൊക്കെ
അങ്ങൻത്തെലേ
ഉം ഐറ്റക് കുട്ട്യേള് ഇണ്ടാവൂല
ആഹ് അത് കുട്ട്യോള് ഇണ്ടാവൂലേ
ഇല്ലാ അയ്നെന്തോ സൂചി വെക്കൊണൊ അങ്ങനെ എന്തെക്കേ ഇണ്ട്
ചെയ്യണൊല്ലേ ആഹ് ഗപ്പിക്ക് പിന്ന എപ്പളും കുഞ്ഞ കുട്ട്യേള് ഇണ്ടാവൂലേ അത്ങ്ങ് പെട്ടെന്ന് ഉം പെട്ടെന്ന് പിന്നെ കൊറേ തിനകത്ത്ന്നന്നെ തിന്നൂലെ
ആഹ് കൊറേ തിന്നും അപ്പയ്ന് കുട്ട്യേളെ മാറ്റിട ഇങ്ങനെ നിക്കണെ
ഉം ങാഹ് അങ്ങനെ പല ഇതുള്ളതാണോ പല കളറ്ക്കൊള്ളെ
ഉം ഇപ്പക്ക്വ ഒന്നില് ഇട്ട്ക്കാണ് ഇപ്പ മിക്സിഡാണ്.
ഉം ഉം
ഇന്ന് കിളീളൊക്ക ഇണ്ടാര്ന്നു അതൊക്ക കൊടുത്തു.
ആഹ് എന്ത്യെ നോക്ക പറ്റാത്തോണ്ടാണൊ
അല്ല പാമ്പിന്റെ ശല്യം കൊണ്ടെ
ആഹ് കുഞ്ഞി കുഞ്ഞ് കിള്യാണോ
ഉം
ഉം
ഇവ്ടെ കൊറേ ഇണ്ടായിന്ന്. വല്യ ഗ്രില്ലയ് കിട്ടി അങ്ങനെ ഇതാക്കിക്കാണ് പിന്ന കൊറേ കഴിഞ്ഞപ്പൊ പാമ്പാള് ഇങ്ങന വരാൻ തൊട്ത്തീട്ടെ
അത്ങ്ങക്ക് അത്ങ്ങള് മൊട്ട ഇട്ട് കൊച്ചുങ്ങള് ഇണ്ടാക്കോ.
ഉം ഇണ്ടാക്കും
ഉം അത് കൊറേ ഇണ്ടാര്ന്നോ.
ഉം കൊറേ ഇണ്ടായിന്ന് ഒക്കെ കടയ്ക്ക് വിറ്റു
ഉം ഉം
ഈ പാമ്പേള് കൊണ്ടൊവാണെ ഈ കുട്ട്യേളെ കൊണ്ടോണ്. വല്യോര അങ്ങനെ കിട്ടൂല കുട്ട്യേളെ അയിന്റെ ഉള്ള്ന്ന് വൽ
ആഹ് പ് ആഹ് അപ്പ അതിനെന്തേലു ചെയ്താ പൊരാര്ന്നോ പാമ്പ് കേറാതിരിക്കാൻ. വെല് ചുട്ട് എന്തേലും വെക്കൊ അങ്ങനെന്തേലും ചെയ്താ
അങ്ങനൊക്ക ഒഴിച്ചീന്നു പക്ഷേ ഇത് പാമ്പേള് പിന്നെ ചെടിച്ചട്ടീന്റെ ഉള്ളില്.
ആഹാ അതിന് എന്തൊ മണ്ണെണ്ണ ഒക്കെ കഴിച്ചാ മതിന്നാ പിന്നെ വെളുത്തുള്ളി ചതിച്ചോ
ആഹ് വെളുത്തുള്ളി ചതച്ച്കാണ്ട് അങ്ങന പാർഞ്ഞീന്നു
ഉം അതൊക്ക ഇട്ടാ അത് പാമ്പ അങ്ങന വര്ല്ല
ഇഞ്ഞ് അപ്പറ്ത്ത്ട്ട് കുട്ട്യേളൊക്കെ ഐണ്ട്. അപ്പൊ അത് വേടിച്ചിട്ടെ
ആഹ് വേണ്ടാന്ന് വച്ചുലെ ശരിയാ ആഹ് സായി പാമ്പാരൊ
ആഹ്
നല്ല കൊത്തുകയും ചെയ്ത അത് മതി
ഉം പിന്നെ അത് മതി എന്നു അപ്പൊ അതോണ്ടൊഴിവാക്ക.
ആഹ് പിന്നെ വേറെ എന്തോക്കെണ്ട് മീൻ
ഉം ആഹ് ഇപ്പ മീനും കോയി മാത്രൊള്ളു ബാക്കി ഒക്ക ഒഴിവാക്കി.
എന്താ കോഴിങ്ങനെ കൂട്ടി തന്നെ തുടർത്തോണോ അല്ലെങ്കിൽ അഴച്ചൂടോ
ഏഹ് ആയിച്ചുവിടും ഉം പിന്നെ പൂച്ചണ്ടായിരുന്നു
ആഹ്
പൂച്ച ചത്ത്‌
ചത്തുപോയോ
ഉം
അനന്നാപറ്റി
അത് അപ്പുറത്ത് വീട്ടിത്തെ അപ്പുറത്ത് വീട്ട മീൻ എന്താണ് മീൻ കച്ചവടക്കാരാണ് പോലി
ചീന മീനങ്ങളൊക്കെ കൊടന്നിട്ട് അത് തിന്നിട്ട് ഉം
പിന്നെ പൂച്ച വളർത്തൽ നിർത്തില്ലേ
ആഹ് അതെ
ഉം പിന്നെന്താണ് ഇനി
വേറെന്തൊക്കെയാ
അവിടെ കുറേ മരമൊക്കെ ഉണ്ടോ
ഓഹ് മരങ്ങളൊക്കെ ഉണ്ട്.
ഉം ഉം ചക്കാ മാങ്ങ അതൊക്കെ ഇണ്ടല്ലേ
എല്ലാ ഉണ്ട്
ജാതിക്ക ഒക്കെയ ജാതിക്കാ റബ്ബർ ഒക്കെ
ജാ ഏഹ് അതൊന്നുംല്ലാ
ആഹ്
അതൊന്നും ഇവിടില്ല
പിന്നെ ഇങ്ങനെ പുളിയൊക്കെ ഉണ്ട ഇരുമ പുളി അങ്ങനത്തെ പുളിയൊക്കെ
ആഹ് അതുണ്ട്
ആഹ് ആഹ് അവിടെ ഇരുമ്പൻ പുളീന്നു തന്നെയാണോ പറയണേ
ആഹ് പുളീന്നാ പറയല്
ഉം ഉം പിന്നെ എന്നന്ന കോയിന കടേന്നുവാങ്ങിയതാണോ പഞ്ചായത്ത് നിന്ന് ഫ്രീ ആയി്ട്ട് കിട്ടൂല അങ്ങനാണോ
ആഹ് പഞ്ചായത്തിന്ന് കിട്ടിയതാ
ആഹ് ഇവിടെ എങ്ങനെ തന്നെയാ
ഉം പിന്നെ നാടനുണ്ട് സാധയുണ്ട്
ഉം ഉം ആഹ് ഇവിടെ ആഹ് ആഹ് ഉമ്മേട വീട് അടുത്താണോ
ഉം കുറേ പോണം
ഉം പോവാറുണ്ടോ
ഉം ആഹ് പോയിട്ടുണ്ട്
പിന്നാ ആഹ് പിന്നെനി എന്താ പരിപാടി എഴുതാനക്കെ ഉണ്ടാവൂ അല്ലേ
ഉം അതെ
ഏത് കഞ്ഞവീടും കേടന്നുറങ്ങ ചോറോക്കെ കഴിച്ചു
ഉം, ഉം
ആഹ്
ന്നാ ഓക്കെ ന്നാ വിളിക്കാ
ആഹ്, ശരി എന്നാ
ആഹ്, ഓക്കെ